ഹലോ
എന്തൊക്കെ വർത്താനം
ഹലോ
ഹലോ
എന്താ പടുത്തം ആ കേക്കണ്ട് മോനെ എന്താ പടുത്തം
എങ്ങനാ
ഇന്ന് ക്ലാസിലൊക്കെ പോയിട്ട് എങ്ങാനുണ്ടാരുന്നു
ആഹ് ഇങ്ങട്ട് ചെറുതായിട്ട് കേക്കണ്ള്ളല്ലോ
ഇപ്പളോ
ഇപ്പൊ കുറച്ചെ കേക്ക്ണ്ട്
ആ ഞാന എന്നാലേ ഒന്ന് എഡ്സെറ്റ് കുത്ത ന ചെലപ്പ ഉസാറായി കേക്കയിക്കാരം
എങ്ങനാ സ്പീക്കർ വെച്ച് സംസാരിക്ക അടീക്ക് വെച്ചാണ്ട്
ഒന്നൂടി വർന്ന ആ പ്പോ കൊറച്ച് കേക്ക്ണ്ട്
ആ പ്പോ സെറ്റ് ആയിലേ ആഹ ആ് അല്ലന്ന് ക്ലാസ്സിനൊക്കെ പോയിട്ടെങ്ങനെണ്ടായിനി
ആ ഇന്ന് കെയപ്പൊന്നുല്ലയിനി ഞമ്മളിപ്പോ പൃപ്പം വല്ല്യ ടാസ്ക്ക് പറഞ്ഞാല് ഇപ്പോ ഒരു നാല് മണിക്കൂർ ക്ലാസ്സിന് ഞമ്മളിപ്പം അല്ല സോറി മൂന്ന് മണിക്കൂർ ക്ലാസ്സിന്പ്പം നാല് മണിക്കൂർ യാത്ര ചെയ്യണം ഉം അതാണ്പ്പോ വല്ല്യ ടാസ്ക് ഇന്നിപ്പോ ക്ലാസ്സ് ഞമ്മളെ ശാസ്ത്രം ടെക്നോളജി ഒക്കെന്ന് ഇന്നക്കത്തെ ക്ലാസ്
ഓ സാങ്കേതിക വിദ്യയും ശാസ്ത്രവുംല്ലേ
ഞമ്മളെ ഈ ബഹിരാകാശത്തെ ഇന്ത്യയുടെ മുന്നേറ്റങ്ങളും
അങ്ങനത്തെ സാധനങ്ങളൊക്കെ യ്ന് ഞമ്മളപ്പോ ഓരോ അമ്മളെ സാറ്റലൈറ്റുകള് പിന്നെ അമ്മളെ റോക്കെ ടിവിസൈല് കൾ പേടകങ്ങള് അങ്ങനെയൊക്കെ വര്ണ് കൊറച്ചൊക്കെ എത്തി ഇപ്പം ചാ ചാന്ദ്രയാനെ പറ്റിള്ള ചർച്ചകൾ ചെയ്യുമ്പോഴാണ് അവസാനിച്ചത്
ഈ ആർട്ടമിസ് രണ്ട് ബഹിരാകാശ വിമാമനത്തിനൊക്കെ പറ്റി ചർച്ച ചെയ്തോ
ആ ആർട്ടമിസ് ഞമ്മള് ഏത് ആ ആർട്ടമിസ് രണ്ടോ ഇപ്പൊ ഞമ്മള് ലേറ്റസ്റ്റ് ഞമ്മളെ ശുക്കളൊക്കെ പോയ സാധനല്ലേ അതല്ലേ
ആ ഇത് മറ്റേ സൂര്യനെ വീക്ഷിക്കാൻ വേണ്ടീട്ട് ഓല് വിട്ട ഒര് ബഹിരാകാശ വാഹനാണ്
ആ അതെ അതെ അത് സത്യ നമ്മളപ്പോ ഇന്ത്യയുടെ എന്ത് നമ്മളപ്പോ കോൾഡ് എന്ത് ശീതകാല യുദ്ധക്കെണ്ടേന്ല്ലോ അയിന്റെ ശേഷള്ളെ ഈ ലോകം മൊത്തം രണ്ട് സഖ്യങ്ങളായി മാറിയും അമേരിക്കയും റശ്യക്കെണ്ടായി പിന്നെ ആ ഓലെ തമ്മില്ള്ള ഈ എന്ത് ചിന്താത്മകമായിട്ട്ള്ള യുദ്ധം ണ്ടായിന്നല്ലേ ഇ ഈ ശീതകാല യുദ്ധത്തില്
ആ
അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് പെയ്ന്റിസ്‌റ്റ്ല്ള്ള ഇന്ത്യന്റെ മുന്നേറ്റങ്ങളെ പറ്റി ഇങ്ങെനെ പറഞ്ഞോണ്ട്ക്കെയ്ന് മ്മളെ മ്മളെ വിക്രം സാരാഭായി പിന്നെ അമ്മളെ എ പി ജെ അബ്ദുൽ കലാം ഓലക്ക ഇടപെടലുകളും പിന്നെ അമ്മളെ ഈ ബഹിരാകാശത്തേക്ക് ള്ളെ ഇന്ത്യയടെ ചുവടെപ്പൊക്കെ ആയിറ്റ് ഇങ്ങനെ പറയാനു
അങ്ങനങ്ങനെ അതെ ഈ ആര്യഭട്ടക്കെ ഏത് കാലത്താണ് വരുന്നത്
ആര്യബട്ടെക്ക ഏ തൊള്ളായിരത്തി എമ്പപതുകൾ എമ്പത് ലാതോന്നണ് അതവാ ഞമ്മള്പ്പോ എന്ത് ഇതിന് ഇത് ഇങ്ങനെ പറയാനാണെങ്കിൽ താല്പര്യണേ ഞാൻ പറഞ്ഞര
ആ പറയ്
ആഹ് നമ്മളെന്ത് ഈ അമേരിക്കയും ഈ റഷ്യയൊക്കെ എന്ത് ചെയ്തു ഈ ബഹിരാകാശത്തേക്ക്ള്ളെ ഓല ചുളപ്പിച്ച് ചുളപ്പ് വെച്ചല്ലോ ഏ മറ്റ് മറ്റേ ഏ എന്തൊക്കെന് പേര് പേര് ക് ഓർമല്ല ആ അത് കഴിഞ്ഞേന്റേഷം ആഹ് അത് കഴിഞ്ഞേന്റേഷംഇന്ത്യക്കാരെ എന്തയ്യാണ് ഇന്ത്യയില് സ്വന്തയിറ്റ് ഒരു റോക്കറ്റ് നിർമ്മാണത്തിനും തിനൊക്കെ ആയിട്ട് തീരുമാനിച്ചതാണ് അപ്പൊ ഈ ഇന്ത്യയിയില് അമ്മക്ക് എന്ത്ചെയ്യ ഒരു ഞമ്മള ഈ എന്ത് ഭൂമി ശാസ്ത്രമായിട്ട് എന്ത് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മളീ ഭൂമധ്യ രേഖയുടെ ആ ഒരു എടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് അങ്ങട്ട് വിക്ഷേപിക്കാനുള്ളരു കൈവുണ്ട് പക്ഷെ അതിനുള്ള സാമ്പത്തിക ഇല്ലാത്ത കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തായാലും നമ്മളെ ഈ നമ്മളെ ഫസ്റ്റിലാത്തെ എന്തെയ് ഒരു ലോഞ്ച് പാഡ് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു നമ്മളെ കേരളത്തിലാണല്ലോ കൊല്ലത്ത് കൊല്ലത്തിലാണ് ആദ്യം നോക്കിയണ്ട് പക്ഷെ കൊല്ലത്തുണ്ടായില്ല പിന്നെ തിരുവനന്തപുരത്തുണ്ടായി ഞമ്മളെ എന്ത് പൂ എന്തെന്ന്
ക്കോട്ടെ
ശ്രീഹരിക്കോട്ടല്ല ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ് നമ്മളന്ത് പുമ് പുമ് മ്പ് ഉപ്പ് ചെമ്പെ
തു തുമ്പെ
ആഹ് തുമ്പ തുമ്പ തുമ്പയില് ആ അങ്ങനെ അവിടെണ്ടായി അയിന്റെ ശേഷം ആ അതിന്റെ ശേഷം പിന്നെ ആ ഈ തുമ്പ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ നമ്മള് ഇന്ത്യ യു എനിനെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അഥവാ നമ്മക്ക് സാമ്പത്തികമായിട്ട് മാന്തി ഉണ്ടായ തൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളുടെ അടുത്തുനിന്നും കൂടിൻവെസ്മെൻറ്റ്റ് നേടാണ്ട് എന്ത് ചെയ്യണേ അവിടെ അപ്പൊ പിന്നെ യ എ സമ്മാനമായിട്ട് കൊടുതാണ്ട് എന്തു ഉണ്ട്ടുക്ക് ബാക്കിയുള്ളവർക്ക് ഉള്ള ആക്സസ് കൊടുക്കുണ്ട്
ഈ തുമ്പപ്പളും പ്രവർത്തനരഹിതമാണോ ഇത്
പ്രവർത്തനരഹിതമാണോ വെച്ചാല് അത അവിടന്ന് അധികം എന്ത് ചെയ്യൻ നമ്മളെ ഈ ഒരു സൗണ്ട് സൗണ്ടിംഗ് റോക്കറ്റ് എന്ന സംഭവമുണ്ട് സൗണ്ട് റോക്കറ്റ് പറഞ്ഞാൽ നമ്മള് എന്ത് നമ്മള് ഈ ഒറിജിനല് ഇത് വിടൂല ഒറിജിനല് എന്ത് ലോഞ്ചിങ് വെഹിക്കിള് എല്ലാം അവിടെ ഉപയോഗിക്കുക ഒരു ഡമ്മി സാധനം അഥവാ നമ്മള് പുതിയ എന്തെങ്കിലും ഒരു കണ്ടെത്തലൊക്ക ഉണ്ടാക്കിയാല് അത് പരീക്ഷിക്കാൻ വേണ്ടി നമ്മളെന്തെയ്യും ഈ സൗണ്ടിംഗ് റോക്കറ്റ് പറിണ സാധനം വിടും അത് വിടാനാണ് നമ്മള് എന്തു ചെയല് അതായിട്ട് നമ്മള് ഈ തുമ്പൊക്കെ ഉപയോഗിച്ചിരുന്നത് പിന്നെ നമ്മള് യഥാർത്ഥ റോക്കറ്റുകൾ ഇടാനാണ് എന്ത്തേത് ശ്രീഹരിക്കോട്ടൽ നിർബന്ധിക്കുണ്ട് അദ്യേ മലേശ ശ്രീഹരിക്കോട്ടകള് എന്താണ് പിന്നെ സതീഷ് ധവനായ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷൻ എന്നാണ്സ്ം അപ്പോൾ ഈ ലോഞ്ച് പാട് പറഞ്ഞാണ്ട് പേര് മാറ്റം ലഭിക്കേണ്ട ഈ ശ്രീഹരിരിക്കോട്ടയിലാണ്
അല്ല ഈ ശ്രീഹരിക്കോട്ട ശെരിക്ക് ആന്ധ്രാപ്രദേശിലോ അതോ ഒഡീഷയിലാ
ആന്ധ്രയാണ് സാറ് പറഞ്ഞത് ഇപ്പ ആന്ധ്രാപ്രദേശിന്റെയും തമിഴ്നാടിന്റെറെയും ആ ഒരു ഇടയിലായിട്ടൊരു എന്ത് ദീപ് ഒരു ലൈക്ക് ഉണ്ട് എന്തതിന്
ചിൽ ചിൽക്ക
സില്ക്കെ കറക്റ്റ് ഓർമ്മ അങ്ങനെ ഏതായാലും ഏതായാലും എന്ത് ഇന്ത്യയിൽ ലാർജസ്റ്റ് എന്ത് ഏറ്റവും സാൾട്ട് ഉള്ള ഒരു ലേക്കാണത്
ആ ചിൽക്ക ചിൽക്ക സലൈൻ വാട്ടർ ലേക്ക് അതായത് ഉപ്പിന്റെ അളവ് വുള്ള ലൈക്ക്
ആഹ് ആഹ് ആ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ദ്വീപുമായിട്ടുള്ള ഒരു ഏരിയാണ് ഏത് ഈ ശ്രീഹരിക്കോട്ട
ആഹ് അല്ല ഇന്ന് എങ്ങനെ പോയത് നിങ്ങള് ബസ്സിന പോയത് ഇവിടുന്ന് നേരെ പപ്പങ്ങാടി പോയിട്ട് ആനോയിക്കുവ
ആ ഞങ്ങള് നേരെ വിടന്ന് പരിപ്പങ്ങാടി പോയി ഇന്ന് ഞങ്ങൾ സാധാരണ പോകുന്ന ട്രെയിൻ കുറച്ച് നാർത്ത നാർത്തല്ല അതിന്റെ ഓൺ ടൈമില് പോയപ്പോ അപ്പോൾ ഞങ്ങൾക്ക് ആ ട്രയിൻ മിസ്സായി പിന്നെരു ഒന്ന ഒരു അര മുുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രെയിൻ ഉള്ളത് അങ്ങനെ അതിൽ കയറി എന്നിട്ട് പിന്നെ കുറ്റിപ്പറത്ത്റങ്ങിയതിനേഷവ്ടന്ന്ങ്ങട്ട് എന്തിയ്യാണ് ബസ്സിന് പോയി. ം
അപ്പൊ ബട് ബ്ട്ന്നെത്രെ ടിക്കറ്റ് എത്രെ ട്രെയിനിന്?
ട്രെയിന് മുപ്പത്തഞ്ച് ഇന്ന്പ്പോ ട്രെയിന് നമ്മള് സാധാരണ പോവാ അത്ര ട്രെയിൻ ആയത യോണ്ട്ന്ന് ടിക്കറ്റ്ട്ത്ത്ന്ന് പക്ഷെ സാധാരണ ടിക്കറ്റ് ട്ക്കലില്ല.
ടിക്കറ്റ്ട്ത് ലെങി പട്ടാലും പ്രശ്നാണ്. ഫയിനൊട്
ആ ആഹ് മറ്റേ ഞങ്ങളാദ്യം പോയിൻ്റെ ട്രെയിനാലെന്നു അത് ഞമ്മള് ടിക്കറ്റ്ട്ക്കാ സമയംണ്ടാവല്ലാ കറക്റ്റ് മറ്റേ ബസ്സർങ്ങാല് ഒരു ഒന്ന് രണ്ട് മിനിറ്റൊണ്ട് സ്റ്റേഷനിലെത്തും അപ്പോ ആ ടിക്കറ്റ്ട്ക്കാൻ കയില്ല
അല്ലാത്പ്പോങ്ങ്ക്ക്പ്പോ തുടങ്ങീക്ക്ണ ജിയോഗ്രഫ്യാ തൊടങ്ങീക്ക്ണ്.
ജിയോഗ്രാഅല്ലഫ്യല്ല സയൻസ് ആൻഡ് ടെക്നോളജി.
സയൻസാഡ്ടെക്ക്നോളജി ഇത് ഓരോ ദിവസവും വേറെ വേറെ ക്ലാസ്സുകളാണോ അതോ ഒരു വിഷയടു പ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി എന്താപ്പോ ശാസ്ത്രോന്തൊക്കെ സ്റ്റാർട്ടെ യ്തിട്ട് അതന്നെ അത് മുഴവനാകോള. അതന്നെ ടത്ത് പോവാ അങ്ങനെണ്.
അങ്ങൻല്ല അങ്ങൻല്ല ഇത്പ്പോ ഞങ്ങക്ക്പ്പോ കഴിഞ്ഞ രണ്ടീ സം എന്തീന്ന് ഞമ്മളെ രാഷ്ട്രീയായിട്ട്ള്ള പൊളിറ്റീര്ന്നു. പിന്നെ ഇന്നിപ്പോ അ് ശാസ്ത്രോം ആഹ് സാങ്കേതികവിദ്യീം ഞിപ്പോ നാളെ എന്താണ്. ഭൂമിശാസ്ത്രാണ് ജിയോഗ്രഫി
ഉ അല്ല അതെങ്ങനെണ് ഒരു ക്ലാസെട്ക്കണിന്റെ മുന്നേ തന്നെ അതെട്ക്കാനുള്ള ഭാഗം വായിച്ചു ചുരുക്കാണോ?
അങ്ങനൊന്നുല്ല. പിന്നെങ്ങനെത്ണ്ട് വീക്കലി എന്ന് ഞമ്മളെ ആഴ്ചീലുള്ള ഓരോ ടാസ്കുള്ണ്ട് ഇപ്പോ പിന്നെ പിന്നെ എന്തിയ്യ ബുക്കുകളൊക്കെ വായിക്കാ ന്ന്ള്ള അങ്ങൻത്തെ ടാസ്ക്ണ്ട്. ഈ ആഴ്ചീല് പ്പൊ പൊളിറ്റി സംബന്ധിച്ചിട്ട്ള്ള എന്ത് പതിനൊന്നാം ക്ലാസ്ത്തീം പതിനൊന്ന് പന്ത്രണ്ടാം ക്ലാസ്തെക്കെ ബുക്ക്കള് വായിക്കാനാണ്. അതനുരിച്ചാണ് വ്ടെ ടെസ്റ്റ്കൾ സംഭവി ടെസ്റ്റുകള് പരീക്ഷ ണ്ടാവും അഥവാ ഈ ശനിയാഴ്ച രാവിലിം ശനിയാഴ്ച ഉച്ചയ്ക്കും ഒരോ ടസ്റ്റ്ണ്ട് ശനിയാ്ച രാവിലെ എന്തെക്കാരം ഓൾ കേരള മൊത്തം കേരളത്തിലുള്ള ഇങ്ങനെ ഈ സെന്ററുകളുള്ള പരീക്ഷെകാരം. അതിന് എല്ലാ മൊത്തം കേരളത്തിലുള്ള റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അത് ഈ എൻ സി ആർടി ബേയ്സീതാണ്ട്ള്ള കേസ്റ്റ്യനാകാരം ഇരുന്നൂറ് മാർക്ക്ണ്ടാവും ഉച്ചന്റെ ശേഷം പിന്നെ നമ്മുളെ ഈ ഒരു പൊന്നാനീലുള്ള സെവൻത്ത് മാത്രമായിട്ടുള്ളൊരു ടെസ്റ്റക്ക കാരം നമ്മൾ ഈ വീക്ക് എന്ത് ഈ ആഴ്ചീല് പഠിച്ച മൊത്തം സബ എന്ത് വിഷയങ്ങളും കവറീതാണ്ട്ള്ള
അപ്പൊ ഈ ഓരോ ആഴ്ചീം വായിക്കാൻള്ള ബുക്കുളത് മാത്രം എല്ലാ സെന്ററിന്റതും ഒന്നിച്ചുള്ള എക്സമ് മറ്റേത് ഓരോ സെൻട്രനും വേറെ വേറെ എക്സാമ് ലെ ഇത് ല്ഈ മെമ്പർഷിപ്പൊക്കെ ണ്ടല്ലോ അതൊക്കെ എങ്ങനെ? ഷാറായിട്ട് നടക്ക്ണ്ണ്ണ്ടോ അതെങ്ങനെക്കെണയിൻ്റെ കാര്യങ്ങള്. അത്പോ
ആ ഉഷാറായിട്ടെനെനടക്ക്ണ്ണ്ട് അഥവാ ഞങ്ങളിപ്പോ ഈ ക്ലാസ് ടെസ്റ്റക്കണ്ടാവും ഈ വീക്കലി അത് ആഴ്ചയിലുള്ള പരീക്ഷകൾക്ക് പൊറമേ ചെല സമയത്ത് എന്തിയ്യും ഈ ഒരു ദിവസം എടുത്ത ക്ലാസ്സിന്റെ ടെസ്റ്റ് നാളണ്ടാന്നറണ്ട് അങ്ങനെ ഒരു പത്ത് പത്ത് കൊസ്റ്റിയൻ ഉണ്ടാവുള്ളൂ അയിൽ ആ പത്ത് കൊസ്റ്റിയൻ എന്തയ്യ നമ്മൾ സ്കോറ് എന്ത
കട്ട് ഓഫ് മാർക്ക് പത്ത് മാർക്ക് കേയ്ക്കാരം അതിൽ കുറഞ്ഞാൽ നമ്മലെന്ത്ചെയ്യേണ്ടരും മെന്ററെ പോയി കണ്ടെത്തി കണ്ടുമുട്ടിയാണ്ട് എന്താ കുറയാനുള്ള കാരണം ന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു എന്തൊരു മോട്ടിവേഷനൊക്കെണ്ടാവും
അല്ലാ ശരിക്കും ഈ മെന്റർഷിപ്പ് എന്നത് പറഞ്ഞത്കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം നമ്മളെ മാർക്ക് ക്കുകൾ കുറഞ്ഞത് അന്വേഷിക്കുക അതായത് നമ്മള് ഒരു രക്ഷിതാവിന്റെ പണിയെടുക്കലാണോ അതോ പ്പ ഞമക്ക് എന്തേലും ഇപ്പം നമ്മള് ഏതുവരെ എത്തിന്നൊക്കെ അന്വേഷിച്ച് നമ്മള് ആൻസർ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ക്കി അയിലൊക്കെ തിരുത്തി അങ്ങനെയാണോ? ഇപ്പൊ വേറൊരു സ്ഥാപനത്തിലിങ്ങനെയാ പറഞ്ഞത് അവിടെ എങ്ങനാച്ചാല് ആഴ്ചൽ ഒരു എല്ലാരും കൂടി കൂടിട്ടരു ചർച്ചണ്ടാവും ഒരു ജി ഡി അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ വൺ ടു വൺ മെന്റർഷിപ്പ് ഉണ്ടാവും പിന്നെ അയിന്റെ പുറമെ ഞമ്മക്ക് എന്തേലും ഡൗട്ട് ട്ടും കാര്യക്കണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് സംശയാക്കെ തീർക്കാവുന്നതാണ്.
ആഹ് എനിക്ക് പിന്നെ തോന്നുന്നുണ്ട് അതിന്റെ ഒരു ആവശ്യകതറഞ്ഞാൽ ഇപ്പൊ കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ ണ്ടെങ്കില് അതിന് ഒരുപാട് മെൻ മെന്റർമാരൊക്കെ ഉണ്ടാകുമ്പോള്ള ഇവിടെയും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കൂട്ടായിട്ടുള്ള ചർച്ചകളൊക്കെ ക്കെണ്ട് ഞങ്ങൾ പിന്നെ സ്ഥിരമാവാതൊണ്ടുള്ളരു പ്രശ്നണ്ട് എന്തൊക്കെയാണ് റുട്ടീൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് റ്റ് അറില്ല അവിടെ അങ്ങനെ പറയലുണ്ട് ലൈബ്രറിയിൽ നിന്ന് ചർച്ചകളൊക്കെ ണ്ടാവലുണ്ട് എന്നുള്ളത് പിന്നെ ആഹ് പിന്നെ വേറെ മെന്റർഷിപ്പന്നും കിട്ടാതൊണ്ട് ഇതിന്റെ കൊട്ടായ്മയും കൊല കോട്ടങ്ങളും നേട്ടങ്ങളൊന്നും അറിയും ചെയില്ല
ഉം
ഏതായാലും നമ്മൾ സംസാരിക്കാൻ കുറെ സംസാരിക്കാണ്ടാവും ഈ വിഷയത്തില് ഞമക്കിനി പിന്നെ ക്കലോ അല്ലെങ്കിൽ പിന്നെ നേരിട്ട് കാണുമ്പോൾ എന്തേലും സംസാരിക്കാം.
ആഹ് ആയിക്കോട്ടെ ശരി ആ പിന്നെ പിന്നെ നമുക്ക് സംസാരിക്കാം ഓക്കെ ശരി
ഓക്കെ